കേക്കുന്നു കേക്കണ്ട് അ ആ
ആ എന്നൊക്കെയായിരുന്നു പരിപാടി ഞാനേ കൊർച്ച് ന്നിപ്പല്ലാം താമസിച്ചു ഇന്ന് രാവിലെ തന്നെ വെയില്ള്ളോണ്ട് പാ ഞങ്ങൾ ഇപ്പോ കയറി താമസിച്ചു തുണി ഉണങ്ങലും അലക്കൽ ഒക്കെയായിരുന്നു
അതെ ഇന്നാണിപ്പോ ഒന്ന് വെയില് കുറച്ച് കാണത്
പക്ഷെ ഞങ്ങക്ക് വെയില് കണ്ട കഴിഞ്ഞിട്ട് ഇത് രാവിലെ തന്നെ നല്ല വെയിലണ്ട് ണ്ടായിരുന്നു. ഇച്ചി മുന്ന് ഭയങ്കരായിട്ട് മഴ പെയ്തു.
ആ ഇവിടെ മയ പെയ്തിട്ടില്ല രാവിലെ ഒന്ന് പെയ്തതാണ്. ഇപ്പ ങ്ങനെ വെയില ഇങ്ങനെ നിക്ണ്ട്
ഉം ഉം പരിപാടില്ല ആ ഒരാൾത് തന്നെ പോയി പിന്നെ പണിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് പ്പൊന്നും ങ്ങ പ്രത്യേകിച്ച് ണ്ടാക്കില്ല ചോറും കറിയൊക്കെ ഏ ചോറ് കുറച്ച് വെച്ചു കറി ഇ ക്ക് വേടിക്കാൻ പോയിറ്റോ മീനൊക്കെ ചുറ്റൽല് കൊറവല്ലേ ട്രോളിംഗ് ആയതൊണ്ട്
ആ അതെ ഇപ്പൊ പയേ പോലൊന്നും കിട്ട് ണില്ല.
ആ മീൻ മേടിക്കാന്ന് പർഞ് നോക്കിക്കയ്ഞ്ഞീഞ്ഞിപ്പം ഏ മീൻകാരും വന്നിട്ടില്ല. എന്നാ പിന്നിച്റേ ഇറച്ചി മേടിക്കാന്ന് പറഞ് അവരിപ്പതെ പോയോ. ഇനിയിപ്പോ അവര് വന്നിട്ട് വേണം
ആ വെല കൂടിയോണ്ടേ മീൻ വണ്ടിയൊന്നും ഉ ഐലെ വീട്ടിന്റെ അയിലെ വരൂല.
ആ നമുക്ക് ഇവിടെയാണെങ്കിലും ഒരു ചേട്ടൻ കൊണ്ടര്ന്നത് അത്യാവശ്യം നല്ല മീനാ. ഫ്രഷ് മീന്ണ്ടെങ്കില് പുള്ളി വരോളു. അപ്പയാ ഹാഹ് ഒരുപാട് വെലേം ഇല്ല. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നമ്മളീ കടേന്നൊക്കെ മേടിക്ക്മ്പൊ സ്റ്റോളുകള് ചേര്ന്ന്ന്ന് അപ്പൊ ആഴ്ചേല് മൂന്നൂസം ആ ചേട്ടൻ വരും. അത് നോക്കി നമ്മള് തിങ്കളാഴ്ച മേടിക്കാൻവരും. ഇല്ല ഇന്ന് മേടിക്കാൻ വച്ചപ്പ ഇന്നാ ചേട്ടൻ വാന്നിട്ടില് മീന് ഇല്ലായിരുന്നുന്ന് പർഞു
ഇവടെ അങ്ങൻ തന്നെയാ. നല്ല ഹ് കൊയപ്പല്ലാത്ത മീനന്നെ കൊണ്ടര്ല് പക്ഷെ റൈട് കൂടും. മ്പൊ പിന്നെ ഓല് കൊർചീസം ണ്ടാവല് ല്ല
ആ ആ അപ്പൊ ഈ ചേട്ടൻെ മീൻ കിട്ടിയാ മാത്രേ വരുള്ളൂ. പുള്ളി പിടിക്കണെ പുള്ളി കൊണ്ട്ര്താണങ്കി വള്ളക്കാരുടെ മീനാ. അപ്പൊ നമുക്ക് അത്യാവശ്യം ഫ്രഷ് മീനും കിട്ടും വെലേം കൊറവുണ്ട്. അല്ലെങ്കിൽ നമ്മള് കടകളിൽ നിന്ന് മേടിച്ച് കഴുമ്പോ ഭയങ്കര വെലയാണ് ടോളുകൾ ഇട്ടേ ക്കുന്നടുത് കാര്യം പർഞ്ഞഴിഞ്ഞാ വൈകീട്ടാകുമ്പോൾ ഇവിടെ മീൻ വരും വെല കൂട്ലോ പ്പൊ പിന്ന എല്ലാത്തിനും വെല കൂട്ടീലോ എറച്ചിക്കും വില കൂട്ടി നിങ്ങടെ വിടെക്ക എർച്ചക്ക് വെലൂട്
ആ
എൽതീടെ വെല കൂടിയോ അവിടെ?
ഇവടെ എല്ലാത്തിനും വില കൂടുതലെന്നെല്ലേ പൊതുവെ പ ച്ചക്കറി ആണെങ്കിലും ചിക്കനും മീനൊക്കെ വെല കൂടുതലെന്നെയാണല്ലോ.
ആ അതല്ല എന്ന പ്പൊ പോത്തിന് നേരത്തെ ഇവിടെ നാനൂറ്റി നാല്പത് വര്ന്നു ഇപ്പ ത് നാനൂറ്റി എൺമ്പതിലേക്യായി
ആ ഹ ഞങ്ങള് ബീഫ് അങ്ങനെ വേടിക്കലില്ല. ഏ കൊറേ കൂടുമ്പൊളൊ ഒന്നപൂർവന്തെലും പരിവാടിക്കെണ്ടെങ്കി വെട്കുന്നല്ലാതെ അല്ലാ തെ ബീഫ അങ് ഉപയോയിക്കേല്ല ആഹ്
ആ ഞങ്ങളും പിന്നെ ഇപ്പൊ കൊറേ ആയാലും മേടിച്ചിട്ട് പിന്നെ എന്ത് പ്പ എന്തെങ്കിലൊന്ന് കറി വെച്ണോ ചിക്കൻ കഴിഞ്ഞ ദിവസൊക്കെ ഇണ്ടായിര്ന്നേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏ എല്ലാർക്കും ഒന്നും ചിക്കൻ ഇഷ്ടവില്ല
ആ ഇവിടെ എല്ലാർക്കും ചിക്കന ഇഷ്ടം ബീഫ് വല്ലൊരു താല്പര്യ ഇല്ല
ആഹ ഇവിടെ വെല്യാാപ്പായൊക്കെ ഉണ്ടെയേ അപ്പൊ അന്നേരം അവര് റ്റി ചിക്കൻ വല്യ പിട്ത് ല്ലല്ലോ. ഈ ബ്രോയിലർ അതോണ്ട്ന്ന്പ്പ ബീഫ് മേടിക്കാന്ന് വെച്ചു
ആ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്?
ഏ കൃഷീന്ന് പറയാന അങ്ങനെ വാഴ കൃഷി തെങ് അങ്ങനൊക്കെ ചെറിയ രീതിൽ കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാം തന്നെ പോയി മ്മ് പിന്നെ ഓരോ സീസണിൽ ആണോ നമ്മൾ ഇതൊക്കെ ചെയ്യണ
അതെ
ഈ മഴക്കാലത്ത് ഇപ്പ ചെയ്യാൻ പറ്റിയതെന്താ മഴക്കാലത്ത് ഒന്നും ഇല്ല
ആ
അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നല്ല സ്ഥലുണ്ട് സ്ഥലം കൊറേയുണ്ട് പിന്നെ ഇപ്പ നേരത്തെ ഒക്കെ കൃഷിയായിട്ട് ചെയ്യണ്ട പന്നിയുടെ ശല്യോ
ആഹ ശരിയാണ് എല്ലാ സ്ഥലത്തും പന്നി എല്ലാം കുത്തി മറച്ച് വച്ചിട്ട് പോവല്ലേ
ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ വന്ന് കഴിഞ്ഞ കഴിയുമ്പോ നമ്മള് ഈ പണെടുക്ക ഉം എല്ലാം കപ്പയൊക്കെ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം
ചേനയും ചേമ്പും ഒക്കെ ആയിട്ടാ കാനണായി ആ എല്ലാം കളയും
ഉം എലി തിന്നുവാണെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും നമുക്ക് കിട്ടും ഇത് പന്നി കുത്തി കഴിഞ്ഞേഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല അതാണ് പ്രശ്നം പന്നി മൊത്തം ഇളക്കി ഇളക്കി മറിച്ചട്ട് ഓടോടുകൂടി അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തത് ഇല്ലേ നമ്മളിപ്പോ ചേമ്പ് ചേനയും ചേമ്പൊക്കെ നട്ടുവെച്ചിട്ട് വന്ന് കഴിയുമ്പ അതൊരു ചെടിയായി കഴിയുമ്പത്തേനും ഈ സാധനം വന്ന് കൊത്തും അതിലൊരു കിഴങ്ങും ഒന്നും
തേങ്ങ ഇണ്ടായി തുടങ്ങനുണ്ടാവുള്ളു ചെറിയൊരിതേ ഉണ്ടാവുള്ളു ചിലപ്പോ അപ്പ ത്തിന് വല്ലതോ എല്ലാം നശിപ്പിക്കല് കഴിഞ്ഞു
ഭയങ്കര ഇപ്പൊ ഈ കാട്ടിലെ മൃഗങ്ങളുടെ ഒക്കെ ആയി ഇത് കൂടുതലാ പിന്ന ഒരു നിയന്ത്രണം ഇല്ലല്ലോ ഇപ്പ മറ്റേപ്പ നേരത്തെൊക്കെയന്ന് പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാർക്ക് അനുമതി ഉണ്ടായിരുന്നു അവര് അത്യാവശ്യതിനൊക്കെ പിടിച്ച് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇതിന്റെ മ്മ് ഞങ്ങടെ ഇവിടെ ആണേൽ നീ കൂടെ മ്മ് നമ്മുടെ ഇവിടെ ആഹ ആന ഒന്നും ഉണ്ടായിരുന്നില്ല
ആനെ വന്നിട്ട് കൃഷിയൊക്കെ കേടിരുത്തുവോ
ഇല്ല അത്രയും നമ്മുടെ ഇങ്ങോട്ടേക്ക് അത്രയും കേറി വന്നിട്ടില്ല പക്ഷെ നമ്മള് വരുന്ന വഴികളില്ലേ റോഡുകളില് ഇപ്പതിങ്ങനെ രാത്രിയും നമുക്കിപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ ഇണ്ടോ ഇണ്ടോ നോ
അതെ ഇർട്ടായൊണ്ട് അങ്ങനെ കാണൂലല്ലോ പിന്നെ പേടിയ്ക്കാാരല്ലേ പോവാനൊക്കെ ഏ
നമുക്ക്പേടിയായി ഇപ്പോ ശരിക്കുപറഞ്ഞയ്ഞ്ഞാ നേത്തെ ഇവിടെ പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാല നമുക്ക്‌രാത്രിഒരുനേരം അടുക്കുന്നേന് മുന്നേ ഇപ്പൊന്നും വെണ്ടാർന്നു പക്ഷെ ഇപ്പ ങ്ങനല്ല ഇപ്പ എങ്ങനാവെച്ചയ്ഞ്ഞഞ്ഞ നമ്മള് ഏഴുമണി ആവുമ്പെത്തിന് ഇര്ട്ടായി കയിമ്പേത്തിന് നമ്മള് നോക്കും ആനേടെ ഗ്രൂപ്പുണ്ട് അപ്പ അതിൽ ആന വല്ലെണ്ടോ ഹും.. ആനടെന്തെങ്കിലും പറഞ്ഞിട് ട്ടൊന്ന് ന്നോക്കിയിട്ടാണ് നമ്മളിപ്പ ട്രാവലിയന്നത് ഇങ്ങനെ പിന്നെ.. ഫോറസ്റ്റാർണ്ടാവും നമ്മള് കടന്ന് ഞാ വരുന്നത് ആ ഒരു കാടിന്റെ അതീ കൂടാണേ
ആ...
ഒരു കുറച്ച് ഏരിയ ഫോറസ്റ്റാ ഒരു നാലഞ്ച് കിലോമീറ്റർ അവിടെയാണുള്ളത് അതില് അപ്പം ഏ ഒരു വെയ്റ്റിംഗ് ഷെഡഡുണ്ട്. ആ ആന ഉം ടെങ്കി അവിടെ ഫോറസ്റ്റിന്റെ ഗാർഡ്മാരും ആ ഒക്കെണ്ടാവും അന്നട്ട് നമ്മള് ചോയിക്കും അപ്പന്നെര് അവര് പറയും പത്ക്കെനോക്കി പോക്കൊന്ന് പറയും പിന്നെ.. ഇപ്പല്ലാ മൃഗങ്ങളും കൂടി അതുപോലെ മ്ല്ളാവ് അറിയോ മ്ലാളാവ് എന്നാന്നറിയാവോ
മ്ലാളാവോ?
ഉം മാൻ പോലെന്നെ വല്യ ഒരെണ്ണാ അയ്യോ അത് അത് ഭയങ്കര പ്രശ്നാ അത് ഈ രാത്രിയൊക്കെ വന്ന് വണ്ടിക്ക് വട്ടം ചാടുന്നേ അഞ്ചാ അത് റോഡ് ക്രോസെയുമ്പോ പറ്റണതാ ആ സാധനം ഇപ്പ വെടണ്ട് ഇവിടെ പണ്ട് ഇന്നാള് ഇവിടെ അടു ഒരുച്ചേട്ടന് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ ബൈക്കിലായിരുന്നു അന്നേരം ഈ സാധനം വന്ന് വട്ടം ചാടി മ്ലാവ് വന്ന് വ
അ എന്തേലും ഉപദ്രവിക്കോ
അതു ഉപദ്രവിക്കില്ല ശരികും പറഞാ ചെറിയൊരു പശു ഇല്ലേ അത്രയുണ്ട് ഒരു പശുന്റക്കെ അത്രയാണ് ഏകദേശം ഒരു മാൻ വല്യ താഴെ പറ്റൂ എന്നൊക്കെ പറയന്നെ പോലെ അതുപദ്രവിക്കില്ല അത് പുല്ല് തിന്നണ ഒരു ജീവിയാ പക്ഷെ ഇത് ഈ പെട്ടെന്ന് ക്ലോസെയും നമ്മള് പ്രതീക്ഷിക്കണ്ല്ലല്ലോ തൊക്കെ ണ്ടെന്നുള്ളത്
ആ
അപ്പൊ അന്നേരം ആ ആചേട്ടന്റെ വണ്ടിക്ക് വന്ന് വട്ടം ചാടീട്ട് ഇടിച്ച് പുള്ളിക്കാരന്റെ വാരി ലൊക്കെ പൊട്ടി പുള്ളി ആശുപത്രിലാ
ആ...
ഇപ്പം മൃഗങ്ങളെകൊണ്ട് മൻഷ്യന് ജീവിക്കാപറ്റാത്ത അവസ്ഥയിലാ കാര്യങ്ങൾ പോയ്ക്കൊണ്ട്...
വേറെന്തെക്കെണ്ട് മഴ ന്ന്ട്ട്പ്പൊ ണ്ടോ
അ മഴ മാറി മഴ മാറീട്ട് പോ അട്ത്ത വെയില് വര്ണ് നാളിപ്പൊ എന്തൊക്കെ ചെയ്യും തുണീ വെയ്ലങ്ങനെ നിക്കുവാണന്നുണ്ടകിൽ കൊഴപ്പില്ല നമ്മക് തുണി എടുത്തിട്ടിട്ട് ബാക്കി പണികള് ചെയ്യാം ഇത് മൂടി മൂടി വന്നൊണ്ട് പണികള് പെന്റിങ്ങാവുന്നേ അതോണ്ട് ഞാനും ഇപ്പം അ തേ കുറച്ച പാത്രം കാപ്പി കുടിച്ച പാത്രം ഒന്നും കഴികിട്ടേല്ല അതൊക്കെ കഴുകി വെക്കാം. ന്ന് കര്തീട്ട് എടുത്ത് കഴിഞ്ഞപ്പ ത്തേനും വെയില് കഴി ഞാൻ വിചാരിച്ചു വെയിലാങ്ങട്ട് തെളിയട്ടെ കൊറച്ചും കൂടി തെ ളിഞ്ഞിട്ട് ഇതങ്ങെട് ഈ പരിപാടി അങ് ത്ർന്ന് കഴിഞ്ഞ്ട്ട് അടുത്തചെയ്യാ
ആ
മഴ മാറി വെയിലും വന്ന ദിവസം നമുക്ക് റെസ്റ്റ് ഇല്ല
അതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത്ടലും ഒണക്ക ലൊക്കെ തന്നെ ല്ലേ പണി
ണക്ക ശരിയ്യാവില്ലല്ലോ നമുക്ക് ഇത് ഇടാൻ ആ സ്ഥലം വേണ്ടേ നമക്കൊരു ഷെഡ്ണ്ട് പക്ഷെ അന്നേരം
ഉം
ആഹ അപ്പൊ അന്നേരം ആ അത് ശെരിയാക്കണോലോ പെട്ടെന്ന് ണക്കി ഒണക്കി എടുത്ത് വെക്കാൻ പറ്റുവാണെന്നുണ്ടങ്കിൽ നമുക്ക് നല്ല കാര്യല്ലോ
ഒയിവുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ
ഒഴിവുള്ള സമയങ്ങളിൽന്ന് പറഞ്ഞ കഴിഞ്ഞാൽ കുറച്ചു നേരൊക്കെ കിടക്കും
ആഹ് അല്ല ബുക്കൊക്കെ വായിക്കുവോ സിനിമയൊക്കെ കാണോ അങ്ങനെ
സിനിമാണും സിനിമ കാണുന്നതാണ് മെയ്ൻ ബുക്കു വയനാന്നുംല്ല
തിയേറ്ററില് പോയി കാണലണ് അതൊ വീട്ടന്ന് തന്നെ
തീയറ്ററില് നല്ല പടങ്ങളൊക്കെയാണെങ്കിൽ
ദൃശ്യൊക്കെ കണ്ടോ
ദൃശ്യം കണ്ടു ദൃശ്യം റിലീസിന്റെ അന്ന് തന്നെ കണ്ടായിരുന്നു ദൃശ്യം ഇപ്പൊ ലാസ്റ്റ് കണ്ടത് പിന്നെ ഇപ്പ എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റി പി വരുന്നു ല്ലോ അതുകൊണ്ട് പിന്നെ ദൃശ്യം നല്ലതാ കൊഴപ്പില്ല രണ്ടാമത്തെ തേന മൂന്ന് ഒരു വിഷയത്തിനും പിന്നെ ഇതെല്ലാം വലിച്ചു നീട്ടിയുള്ള കഥയാണല്ലോ കൊഴപ്പില്ല കണ്ടിരിക്കാ നമുക്ക്ഷ്ടമുള്ളവർക്ക് എനിക്ക് അത്യാവശ്യം ഇഷ്ടവാ ആ ഒരു സീരീസ് ഇഷ്ടമായിരുന്നു അതുകൊണ്ട്
ല്ലൂൽക്കൊക്ക കാണ അല്ലേ നല്ല രസവുംലേ
ആഹ് നല്ലതാ നമുക്ക് പിന്നെ ഈ ദൃശ്യൊക്കെ ഇറങ്ങുമ്പോ എ പറയുമ്പ തിയറ്ററിൽ പോയി കാണുന്നതിന്റെ മെയ്ൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് ബുക്ക് വഴിയൊക്കെ ഇതിന്റെ റിവ്യൂസ് വരുലോ നമ്മളപ്പോ അന്ന് തന്നെ പിന്നെ കണ്ടില്ലേ നമുക്ക് കഥയൊക്കെ മനസ്സിലാവൂലേ അതുകൊണ്ട് ഇ ഞങ്ങള് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കണ്ടു ഇറങ്ങി അന്ന് തന്നെ പോയാരുന്നു പിന്നെ വേറെ പ്പോ സീരിയൽ ഒന്നും കാണാറില്ല സീരിയിലൊക്കെ ഉമ്മചിയുടെ പരിപാടില്ലേ ഉമ്മിച്ചിമാരുടെ ഏരിയാണ് ഇവിടെ എന്റെ വീട്ട വീട്ടില്അങ്ങനെ വല്ല്യ ഞാൻ കാണില്ല ഹസ്ബൻ്റിന്റെ വീട്ടില് ഉമ്മച്ചി എല്ലാ സീരിയലും കാണും ഒന്ന് ഏർ എല്ലാ ചാനലും മാറി മഴവിൽ മനോരമ ഉം ഏഷ്യാനെറ്റ് ഒക്കെ കാണും ആഹ് ഉമ്മച്ചിക്ക് ഇതന്നെ പരിപാടി ഇവിടെ പിന്നെ അങ്ങനെ കാണില്ല ഇവിടെ ഏ വെല്യാപ്പ ഒരു സീരി ഓ തീ വി ഉണ്ട്
ആഹ്
ടി വി ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊ ച്ച് അതിന് വേണ്ടീട്ട് കൊച്ചു യൂട്യൂബിൽ എടുത്തിട്ട് കാണും ഇപ്പൊ സ്കൂൾ തുറന്നെ പിന്നെ ഞാൻ സ്മാർട്ട് ടീവിടെത് മാറ്റി വ റ്റിപ്പ എന്നിട്ട് പറഞ്ഞത് കേടായി പോയേക്കുവാന്ന് പറഞ്ഞ് ഇപ്പൊ പിന്നെ ടി വിയിലെ കാർട്ടൂൺ മാത്രേ കാണള്ളൂ ഒന്നാമത് കൊറെ പഠിക്ക ഠിക്കാനും എഴുതാനൊക്കെുണ്ട് അതിന്റെ ഇടയ്ക്ക് ടിവിയും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാ അതിനും സമയമില്ല വൈകിട്ട് കൊച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം നമുക്ക് ഒരു ഒമ്പത് മണി ഒമ്പതര വരെ അതിന്റെ പൊറകെ ഇരിക്കാനാ സമയം ള്ളൂ കുറെ പടി - പ്പിക്കാനും ഉണ്ടാവലോ കൊറേ ണ്ടാവ- രണ്ടാം ക്ലാസ്സൽയിട്ടുള്ളൂ പക്ഷെ നമ്മള് പ്രോപ്പർ ആയിട്ട് അന്നന്ന് പഠിപ്പിച്ചു വിട്ടില്ലെങ്കേ - ഒക്കെ ഒരു മടി വരും അതുകൊണ്ട് - ഒരു ഓർഡർ ഇല്ലാതെ ഞാൻ രണ്ട് ദിവസം വെറുതെ വിട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പിന്നെ ആള് പഠിച്ചില്ല. അല്ലെങ്കി പിന്നെ കൊഴപ്പില്ല. ഒരു ഓർഡർ ആയി കഴിഞ്ഞഴിഞ്ഞാ തന്നെ പഠിച്ചോളും അങ്ങനെ അത് വല്ല്യ ശല്യം ചെയ്തില്ല